ഹലോ എന്താ ഇപ്പൊ വർത്താനം, എവിടെയുള്ള ഇപ്പച്ചി.
ഞാൻ
ഇതാ ഇന്ന് കൃഷിത്തോട്ടത്തിൽ ഇങ്ങനെ, കൃഷിത്തോട്ടത്തിലോ. ആഹ്, എന്ത് പണി. നമ്മളിപ്പോ അതെ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയാണേ, ഉം ഇപ്പൊ നാളെ ഏഹ് തിരിച്ച് കോളേ ജിക്ക് തന്നെ പോണം. ഏഹ് ഇപ്പ ഇന്നിപ്പോ ലീവ് ആക്കി വന്നാണ്, ഇന്നിപ്പോ നോമ്പൊക്കെ ആണല്ലോ, അതുകൊണ്ട് ഇപ്പൊ കോളേജിൽ നിന്ന് ലീവ് ഒക്കെ എടുത്ത് ഇങ്ങോ ഇപ്പൊ വന്നതാണ്, ഇനിയിപ്പോ നാളെ കോളേജിക്ക് തന്നെ പോണം, ആഹ് ഒരു പ്ലാനില് അതിന്റെ തയ്യാറെടുപ്പ് ഒക്കെ നടത്തിക്കൊണ്ടേ നിക്കാണ്. ഇജ്ജ് ഇപ്പൊ എന്ത് കൃഷിയാ.
ഞാൻ എന്താ ഇവിടെ വാഴ കൃഷി നടത്തുവാ. അതിപ്പോ ആഹ് വാഴ എന്താണ് ഉം എന്തൊരു കേടു വാഴയൊക്കെ നല്ല വെൽ എന്തിപ്പോ ഞാൻ ഇവിടെ. ഇപ്പൊ ഏത് കൃഷിയാ വെക്കേണ്ടത്. എനിക്കാച്ച് കുറേ സ്ഥലമുണ്ട്, പത്ത് ഏക്കർ സ്ഥലത്ത് ഞാന് ഇതിൽ അഞ്ച് ഏക്കറിൽ ഞാൻ ഇപ്പോ വാഴ നട്ടിട്ടുണ്ട് പിന്നെ. അപ്പുറത്ത് അഞ്ച്. ഏക്കറിലെ പിന്നെ സാധാരണ എല്ലാരും എടുക്കുന്ന റബർ ഒക്കെ തന്നെ നിക്കുന്നേ. ഈ കൃഷിയാണ് നല്ലൊരു എൻജോയ്മെന്റ് തന്നെ ആഘോഷിക്കാനുള്ള ഒരു സംഭവമാണ്, ആഹ് എന്താ. ച്ചാല് ഇത് ഇന്ന് ഇടുന്ന വീ ഉണ്ടാകുന്ന ഒരു സം അയ്ങ്ങനെ കൊല സന്തോഷം റബ്ബറിന്റെ റബ്ബറിന്ന് കിട്ടുന്ന പാൽ വിറക് കത്തിക്കാനും മറ്റുപലേ നമുക്ക് നമുക്ക് കൃഷിന്ന് പറഞ്ഞാല് എല്ലാം കൊണ്ടും നമുക്ക് ഉപയോ ഉപകാര രീതിയില് ങ്ങളുല്ല പക്ഷേ ഇപ്പോഴത്തെ കാലത്താളുകള് പർഞ്ഞാ വളരെ പോണത് കാരണം ണംന്താച്ചാല് എന്താപ്പോ ഈ എന്താ അതൊരാളൊക്കെ ഇങ്ങനെ മു ഇങ്ങനെ മുറിച്ചിട്ട് എന്താപ്പോ അവിടെ ന്തെക്കെ പൂർണമായും ബിൽന്താപൊ കെട്ടിടങ്ങള് ഇങ്ങനെ വലുതാക്കണ അപ്പൊ അയിനെ കുറിച്ച്ങ്ങളെ നല്ലതങ്ങനെണ്ടോ
നമ്മുടെ നാട്ടില് ഈ ഒരു സംഗതി സംഭവുണ്ട് കാരണംച്ചാല് ഈ ഒരു നിർത്തിയിട്ട് ആ ഒരു സ്ഥലത്ത് ഈ ബിൽഡിങ്ങുകള് അതല്ലങ്കില് ആ ഒരു സ്ഥലത്ത് ഏ മൊത്തത്തില് വരുന്ന എന്താ പറയാ പുതിയ പുതിയ ഡെവലപ്പ് മെൻസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ബിൽഡിംഗ്ണ്ടാക്കുക അവിടെ അതല്ലെങ്കില് അവിടെ പുതിയ വികസനങ്ങള് സംഗതികളള് കൊണ്ട് വരാ എന്ന ആ ഒരു സ ഒരു സമ്പ്രദായം നിന്ന് നമ്മുടെ നാട്ടിൽന്നല്ല മൊത്തത്തില് ഈ എല്ലാ നാട്ടിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് എന്നാൽ ഈ ഒരു വിഷയ ഇതിനെപറ്റി നമ്മള് കൂടുതൽ ചിന്തിക്കുകയാണെങ്കില് നമ്മള് നമ്മളതന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം നമുക്കറിയാം ഈ ഒരു കൃഷിയും സംഗതി ഒക്കെ നമ്മുടെ ജീവിതത്തില ഉടനീളം നമുക്ക് അ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട സംഗതിയാണ് കാര്യം ഈ ഒരു എന്താണ് കൃഷിയിലൂടെ നമുക്ക് ലഭിക്ക ക്കുന്ന വിളകള് അതല്ലെങ്കില് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ ജീവിതത്തില് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്ന് നമ്മള് ചിന്തിക്കുമ്പോ അത് സാമ്പത്തികപരമായിട്ട് ഉപകാരപ്പെടുന്ന ആളുകാരുണ്ട് അതായത് കർഷ കർഷകര് അവ കൊണ്ടുപോയിട്ട് വി വിൽക്കുമ്പള് അവിടെ സാമ്പത്തികപരമായിട്ട് ഉപകാരം വരുന്ന ഒരുപാട് ടീമുണ്ട് അതുപോലെ തന്നെ നമ്മളത് വാങ്ങി കഴിക്കുമ്പോ നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് ആ ഒരു കൃഷി ഉൽപന്നങ്ങള് വിന്നു ലഭിക്കുന്ന അ ഒരു കൃഷി വിളകള് നമുക്ക് ഹെൽത്തിയായിട്ട് നമക്ക് ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് ഭക്ഷപരമായിട്ട് നമ്മുക്ക് ഉപയോഗിക്കാം എന്നുള്ള ആ അത്തരത്തില് മറ്റൊരുപകാരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത്തരം കൃഷിയും കൃഷിത്തോട്ടങ്ങളും ആ ഒരു സംഗതികളൊക്കെ അ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വയല് അത്പോ ലത്തെ സംഗതികളക്കെ നികത്തിക്കൊണ്ട് പുഴ നികത്തുക അങ്ങ കുന്നിടിക്ക ഒരുപാട് അങ്ങ് അത്തരം വിഷയങ്ങൾ അത് മാതിരി അതായത് ഈ ഒരു ഭൂമിയുമായിട്ട് ചേർന്ന് കെടക്കുന്ന അത്തരം നാച്ചുറൽ ബ്യൂട്ടിയെ തകർ ത്ത് കൊണ്ട് അവിടെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ആയിട്ടുള്ള ഈയൊരു ബിൽഡിങ്ങ്കള് അതല്ലെങ്കില് ഒരുപാട് ഇൻഡസ് ട്രികള് അത്തരത്തിലുള്ള മൊത്തത്തിൽള്ള അങ്ങനത്തെ സാധനങ്ങള് കൊണ്ട് വന്ന് കഴിഞ്ഞാലും അത് എത്രത്തോളം നമ്മുടെ ഏ ലൈഫിനതല്ലെങ്കി നമ്മുടെ ഈ ഒരു ഭൂമിയെ തന്നെ എത്രത്തോളം മോശകരമായിട്ട് ബാധിക്കും എന്നുള്ള നമ്മള് ചിന്തിക്കണം അത്തരം ചിന്തകൾ കുറയുന്ന സാ ഹജര്യത്തിലാണ് ഭൂമി തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നെ നമുക്കറിയാം ഭൂമിയോട് നമ്മള് ചെയ്യ്ന്ന ഈ ഒരു അവ പകടങ്ങള് ഈ ഒരു അപകടം പിടിച്ച വസ്തുതകള് നമ്മള് ചെയ്ത് കഴിഞ്ഞാല് ഭൂമി തിരിച്ച് നമ്മളോട് പ്രവ ത്തിക്കുന്നുള്ളതാണ് നമുക്കറിയാം ഈയൊരടുത്ത കാലത്തുതന്നെ വയനാട്ടില് ഉണ്ടായ പ്രളയം മറ്റു കാര്യങ്ങളൊക്കെ ഈ എന്ത് പ്രളയായിക്കോട്ടെ അതല്ലെങ്കില് മണ്ണ്ട്ച്ചില് പോല്ള്ള സംഗതികള് ഏ കേവലം ഏ എത്രത്തോളംന്ന് വെച്ചാ സുനാമിയടക്കം ഇത്തരം വിഷയങ്ങളൊക്കെണ്ടാകുന്നെ ഈയൊരു നാച്ചുറലായിട്ടുള്ള ഈ ഒരു പാ ദുരന്തങ്ങള് നമ് ക്കെതിരെ ഭൂമി നമുക്ക് തള്ളിത്തരുന്നത് എന്തെന്ന് വെച്ചാല് മണ്ണിടിച്ച് കളയാ അതിന് കൃഷിയിടം നട നികത്തിക്കൊണ്ടവിടെ താങ്ങാൻ പറ്റാ ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മള് കൊണ്ട് പോയിട്ടി ബിൽഡിങ്ങും മറ്റും കെട്ടിപ്പൊക്കുക ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പഴാണ് ഭൂമി തിരിച്ചും പ്രതികരിക്കുന്നത് അവ തിരി ച്ചും നമ്മോട് പ്രതികരിച്ചുകൊണ്ട് ഇത്തരം ഏ വെള്ളപ്പൊക്കം അതല്ലെ മണ്ണിടിച്ചില് പോലത്തെ വിയങ്ങൾ നമുക്ക് നൽകി കൊണ്ടവ തിരിച്ച് നമ്മളോട് പ്രതികരിക്കുന്ന ആ ഒര് സാഹചര്യം നമ്മളൊക്കെ കാണുന്നാണ് നമ്മളതിനൊക്കെ ദൃസാക്ഷിയായിക്കൊ ണ്ടിരിക്ക നമ്മൾ വീണ്ടും വീണ്ടും ഈ ഒരു പ്രവണത ചെയ്യുക എന്നുള്ളത് നമ്മള് നമ്മളെ തന്നെ ആ ഈ ഒരു വിഷയത്തില് നശ്പ്പിച്ച് കൊണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തില് ഏ എ രു പച്ചക്കറിയും മറ്റു വിശയങ്ങളും ഈ ഒരു കൃഷി ഭൂമികളൊക്കെ നി നികത്ത്ന്ന അല്ലെങ്കിൽ കുന്നുകളൊക്കെ ഇടിച്ച് നിക ത്തി കൊണ്ട് ഡെവലപ്മെന്റ് കൊണ്ട് വര്ന്നതിന് നിങ്ങൾടെ അയ്പ്രായമെന്താണ് നമുക്കറിയാം ഡെലപ്മെന്റ് ന്തായാലും വേണം പക്ഷെ ഇ ത്തരത്തിലി ഈ ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് വരുന്ന വിഷയത്തില് നിങ്ങക്കെന്താണ് പറയാനുള്ളത്
തീർച്ചയായി ഭൂമിയെ നശിപ്പിച്ച് ഡെവലപ്മെന്റുണ്ട് അ ന്നത് വളരെ മോശകരമായത് വളരെ മോശാണ് പഷ് ഒര് ഭാഗത്തിലൂടെ ഈ ഡെവലപ് അമ്മക്കും എ മുന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിയ പക്ഷേ ഈ കൃഷി ചെയ്യുന്ന ഭാഗങ്ങ മാത്രം അവർ ഫോക്കസെയ്ത് അല്ലെങ്കി അവർ നോ നോക്കിക്കൊണ്ട് ഈ കൃഷി കൃഷിയുള്ള ഭാഗങ്ങള്ലേക്കെത്തി അവടെ ബീൽഡ് വളരെ മോശകരമായ സംഭവാണ്, കാരണം ഞാ ഇത് കൃഷി എനിക്കെന്റെ ഏഹ് സമത്വതം എനിക്ക് അങ്ങൻത്തെ ബുദ്ധിമുട്ട്ന്ന്ല്ല, കാരണം ഞാന് ഒരു പ്രദേശത്തായകൊണ്ട് തന്നെ എൻക്ക് വല്ലാ അങ്ങൻത്തെ ബുദ്ധിമുട്ട്ണ്ടായില്ല, പക്ഷേ എന്റെ എന്താ സഹ സഹ സുഹൃത്തുക്കളായിട്ട്ള്ള ആള്കള് ഈ വിദേശ സ്ഥലങ്ങളിൽ അതായത് എന്താപ്പോ നല്ല ഏഹ് ഹൈവേകൾലും ടൗണുകൾലെക് ക്കെയായിര്ന്ന് അവർ റിക്വസ്റ്റ് ചെയ്ത്ന് ഇപ്പ അവര്ടെ ഭൂമികളെല്ലാം നഷ്
നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടിട്ട്ണ്ടെങ്കി അവർക്ക് അതിനുള്ള പണം ലഭിക്കുന്നുണ്ട്, പക്ഷേ അന്നത്തെ സാമ് സാമ്പത്തിക നല്ല ശാന്ത സാ സമ്പാദ്യം പറയ്ന്നത് ഈ അപ്പം കൃഷി ഇങ്ങനെ സമയത്ത് പല ക പല ആളുകൾക്കും ഈ കൃഷി ക ഈ കൃഷി ചെയ്യാൻ പറ്റ്ന്നില്ല, ഇങ്ങൻത്തെ ഈ സ്ഥലം നെകത്തിക്കൊണ്ട് വീ ടായാലും എ കെട്ടിടങ്ങളായാലും ഇങ്ങനെ വരുമ്പോ അത് വളരെ ബുദ്ധിമുട്ടാണ്. അവ അതിലൂടെ വളരെ ഏറെ സഹകരിക്കുന്നുണ്ടെങ്കിലും ക്ഷേ അവർക്ക് അതിന്റെ എരട്ടി പണം ലഭിക്കൻച്ച് ആ ലാ പാർട്ടി ട്ടി സം പണം ലഭിക്കുമ്പോ നമുക്ക് സാധാരണയായിട്ട് നമ്മ്ക്ക് ന്നായിക്കോട്ടെ പക്ഷേ ആ കൃഷി ക്കാരന്റെ ഉള്ളിന്റെ ഉള്ളില് ന്റെ കൃഷി ലോകത്തിൽ നിന്ന് ന്ന് പറയുമ്പോളുണ്ടാകുന്ന ഒര് ദു ഖം എന്നെ സംബന്ധിച്ചോട്ത്തോളം എനിക്കറിയാ. എന്റെ ഈ പത്ത് ഏക്കർ ഭൂമി പോവാന്ന് പർഞ്ഞാ സങ്കടാണ് കാരണം ഇ ഇപ്പൊ തന്നെ എനിക്ക് അത്യാവശ്യ അതായത് അതിന് മുമ്പ് അതിൻ്റെ ഇടയിലൂടെ അതിൻ്റെ സന്തോ